ആഹ്
കേക്ക്ന്നൊ
ആഹ് കേൾക്കുന്നു എന്താണ് ഭക്ഷണം കഴിച്ചോ ഉച്ചത്തെ
ഇല്ല കഴിച്ചില്ല ഇവിടെ തോരം വേവുന്നതേ ഒള്ളു
അതെ ആഹ് ഞാനും കഴിച്ചില്ല നീ ചക്ക ഇട്ടായിരുന്നു രാവിലെ അപ്പ അത്ഏ അരിഞ്ഞ് കുക്കറിനകത്ത് ഇട്ടായിരുന്നോ കറി വെക്കാൻ വേണ്ടിട്ട് ഇപ്പളാണ് അട്പ്പ്‌ വെച്ചത് തേങ്ങായൊക്കെ ചേർത്ത് വെച്ചു ഇനി എണ്ണ ചേർത്തിട്ട് വേണം കുളിച്ചിട്ട് വേണം ചോറുണ്ണാന് അങ്ങനെ ഉം എന്താ എന്ത് തോരണാണ്
ക്യാരറ്റും ബീൻസൂടെ
ആഹ്
എനിക്ക് വൈങ്കര ഇശ്റ്റാ അതും മീങ്കറിങ്കൂടെ കുടുത്തനെ
അതെ ക്യാരറ്റും ബീൻസും തേങ്ങാട്ട്ട്ട് തോരൻ
ആഹ് തേങ്ങട്ടിട്ട് പിന്നെടെ സാമ്പാർുണ്ട് പപ്പടും ഉണ്ട്
ആഹ് പിന്നെ എന്താ നോൺ വെജ് എന്തെലും ഉണ്ടോ
ഇല്ല ഇല്ല മീനൊന്നും കിട്ടാനില്ല രണ്ടു ദിവസം മുമ്പ് മീമാഞ്ചരം അത് നമ്മള് കൊറച്ച് ഇച്ചിരി മാറിപ്പോയി വാങ്ങിച്ചതാണ്
നമ്മള് മീൻ വാങ്ങുമ്പോ മീൻകാര് വരും നമ്മള് മീന മീൻകാര നോക്കുമ്പോ മീൻകാര് വരൂല
ഉം എല്ലായിടത്തും ഉള്ള സ സംഭവമാണ് അത് അത് കണക്കാണ് ഇവിടെ ഇവിടെ മീൻ വണ്ടി വരല് ഒരു പത്ത് മണിക്കുള്ളിലാണ് ട്ടാ ഞാൻ ഇന്ന് മീൻ വാങ്ങണം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിന്നാ അന്ന് മീൻ വണ്ടി വരില്ല എനിക്ക് മീന് വേണ്ട എന്തെങ്കിലും ചിക്കനോ ബീഫ് ഒക്കെ ഉണ്ടെ അന്ന് മീൻ വേണ്ടി നേരത്തെ വരും
ആ അതാണ് നമ്മൾ മീൻകാര നോക്കിക്കുമ്പോ അവരു വെരൂല എന്നാ നമുക്ക് ചിരിക്കാനാ
അതേ
ണ്ടെങ്കിൽ അത് നേരത്തെ വന്നിട്ട് പോണം വേണ്ടായോ
ആഹ് അതെ ഓണടിച്ചിട്ട് അങ്ങനെ ഓണടിക്കും ഇപ്പൊ പിന്നെ മീന് എന്താ കുറച്ചായിട്ട് നമ്മള അപ്പറതൊരു കടയുണ്ട് കുറച്ച് അങ് പോകണം അവിടെ അവിടുന്ന് ഒരു ദിവസം ഞാനിത് വ വേറെ അക്ഷയയില് പോയി വരുന്ന സമയത്ത് അവിടുന്ന് മീൻ വാങ്ങിയപ്പോ അവര് എവിടെ വീട്ന്നൊക്കെ ചോദിച്ചു അപ്പ ഞാൻ നല്ല മീനാലെ ഇപ്പൊ എന്നും ഇങ്ങോട്ട് വരണ്ടേ എന്ന് പറഞ്ഞേനെ അപ്പൊ അവര് പറഞ് നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി ഞങ്ങള് കൊണ്ട് തരാം നമുക്ക് ഹോം ഡെലിവറി ഉണ്ട് എന്ന് പറഞ്ഞു അ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു നമ്പർ വാങ്ങി ഇപ്പൊ പിന്നെ ഞാൻ അങ്ങനെ പറയറാണെ ഞാനൻ ഒന്ന ച്ച് ഒരു കിലോ ഒക്കെ വാങ്ങും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക്
ആഹ് ഞങ്ങളുടെ ഇവിടെ സീയും നമ്മടെ പാലത്ത് ഇവിടെ രണ്ട് ഇവിടെ മൂന്ന പാലുണ്ടേ ഒന്ന് ഏ ആറാട്ടുഴപ്പാലം അല്ലാതെ കരിലമുക്കുപാലം പിന്നെ പുത്തങ്കാവുപാലം അപ്പ നമ്മൾ മതി അവര് വീട്ടിൽടു
ആഹ് അതാണ് നല്ല സൗകര്യാണ് അത് അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കും വേണ്ട ഡെയിലി പറയ്യും വേണ്ട അപ്പം നമ്മള് ചെറിയ ഫാമിലിയാണ പ്പൊ ഒരു കിലോ ഒക്കെ വാങ്ങിയാ രണ്ട് മൂന്ന് ദിവസത്തേക്ക്ണ്ടാവും
പക്ഷെ നമ്മുടാണെ ഇങ്ങനെയല്ല വിളിച്ചു പറയൂല നമ്മളെ വിട്ട് വാങ്ങിപ്പിക്കും അതാണ്
അതെ ആഹ് അവിടെ പോയി നോക്കി നല്ലേ നല്ലത് എടുപ്പിക്കൂലേ ആഹ്
ത് നോക്കി എടുത്തോണ്ട് വന്നാൽ മതി അവര് ചുമ്മാ അളിഞ്ഞ വലിച്ചു വാരിച്ചെടുത്തോണ്ട് തരും
ആഹ് അങ്ങന അങ്ങനെ ഞാൻ പിന്നെ ഇത് പറയും പറയുന്ന കൊണ്ട് ഞാൻ പറയും ഇങ്ങട്ട് അഴുഗ്യതൊക്കെ കൊണ്ടന്നാ ഞാന് ഞാൻ വാങ്ങില്ല അങ്ങട്ട്ന്നെ കൊണ്ട് പോണ്ടിരുന്നു ആദ്യം പറഞ്ഞു വയ്ക്കും നല്ല മീനാണ് കിട്ടാറ് ഫ്രഷ് തന്നെ കിട്ടാറ്
ആഹ്
അതില്ല നിങ്ങളി പിന്നെ അപ്പൊ വീട്ടില് വണ്ടി വരുന്ന സമയത്ത് അവര കയ്യിൽ നിന്ന് വാങ്ങില്ലേ
അതെപ്ളാവും നമ്മള് നോക്കും അവിടെ പത്ത് മണി തൊട്ടൊരു നാല് മണി വരേലും അവിടെ മീൻ വിക്കുന്നുണ്ടാവും ഏഹ് അന്നേരം നമ്മൾ ആദ്യം നമ്മൾ ഇവിടെ നോക്കും മീൻകാര് വരുന്നുണ്ടോ ഒരു പത്ത് മണി വരെ നോക്കും അത് കഴിഞ്ഞ് പത്ത് മണി കഴിഞ്ഞാ പിന്നെ ആ ഒരു മീൻകാരും വരൂല്ല അപ്പൊ നമ്മള് എന്നെ അമ്മ അങ്ങോട്ട് വിടും പോയി വാങ്ങിച്ചോണ്ട് വരാനും പറഞ്ഞോണ്ട്
അതെ പിന്നെ ട്രോളിംഗ ആയിരുന്നല്ലേ അല്ലേ ഇപ്പൊ ട്രോളിംഗ് ഒക്കെ മാറി നല്ല മീൻ മത് ഇനിയൊക്കെ നല്ല മീനാ പനഞ്ഞിള്ള നല്ല മീനാ
വണ്ടി ഇടിച്ചോ ഓ പരുന്നില്ലാ ആഹ് ഈ പന്നിഞ്ഞിലുള്ള മീനാ പക്ഷെ എനിക്ക് മീന്റെ മുട്ട ഭയങ്കര ഇഷ്ടമാണ്
ഇഷ്ട്ടാലേ ആഎനക്കും ഇഷ്ടാണ്
മുട്ട കുറച്ച് തേങ്ങാക്കിട്ട് ഔവാ
ഏതിന്റെ
മീന്റെ മുട്ട ആഹ്
ആഹ് വേ ആഹ് ആഹ് അതെ അത് കുറേ ഒരു ഒരു കിലോ മീനൊക്കെ വാങ്ങുമ്പോഴ ഒരു ഇച്ചിരി കിട്ടും ല്ലെ
ആഹ്
ഉം ചില ഞാൻ കണ്ടിട്ട്ണ്ട് ഈ ഫോണിലൊക്കെ വല്ലിയ മീനിന്റെ ഒക്കെ പനഞ്ഞി അങ്ങനെ ല്ലെ അത് ഞമ്മക്ക് കിട്ടാറില്ല അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാനേ കടകളിൽ ഇങ്ങനെ ഈ യൂട്യൂബിൽ ഒരു ഒരാള് വീഡിയോ ചെയ്യുന്നത്
കടയിലൊക്കെ പോവാ മീൻകടയിലൊക്കെ പോവാണെങ്കിലുണ്ടല്ലോ ചില ആൾക്കാരി വാങ്ങുലോ മിക്ക ആൾക്കാര് ഈ മീൻമുട്ട കഴിക്കാത്തവരായിരിക്കും അപ്പൊ ഈ വലിയ മീനെ വെ വെട്ടുന്ന സമയത്ത്
ആഹ്
പൂച്ചക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് ആ
ആഹ് അങ്ങനെ ഉണ്ട്ല്ലേ ആഹ് ആഹ് അതെ ചെലർ കണ്ടില്ലേ മീൻ വലിയ മീന്റെ തലന്നും ആരും കൊണ്ടൊവുല്ലല്ലോ അപ്പൊ തല മാത്രം മാത്രം വേറെ കസ്റ്റമർക്ക് കൊടുക്കില്ലേ
ആഹ് കോടുക്കും കോടുക്കും ആഹ്
ആഹ് ആഹ് അത് എല്ലാർക്കും ഇഷ്ടണ്ടാവില്ല അത് എല്ലാരും കഴിക്കത്തില്ല തലേന്ന് എല്ലാരും കഴിക്കത്തില്ലല്ലോ
എനിക്ക് നല്ല മീൻ നല്ല മൊരിഞ്ഞിരിക്കണം നമ്മൾ അനിയത്തിക്ക് അതായത് എന്റെ സിസ് റ്റർ ന് അധികം മോരീയുന്നത് ഇഷ്ടല്ല മൂത്താള്പിന്നെ മീൻകൂട്ടൂല്ല
അതെ ഏഹ് ഇവിടെ എന്റെ ചെറിയ മോള് മീൻ കൂട്ടത്തില്ല അവള് കഷ്ണ മീൻ ഇപ്പ കുറച്ചായിട്ട് കഷ് കഷ്ണമീൻ ഇച്ചിരിച്ചിരി കായിക്കും
ആഹ് ഇവിടെ ഇവിടെ ആകെ തന്നെ എല്ലാം കഴിക്കുന്നേ ഞാൻ മാത്ര ഉള്ളു
ആഹ് ആഹ് അങ്ങനെ വേണം ഇത് ഒരാൾക്ക് അത് ഇഷ്ടല്ല ഒരാൾക്ക് ഇത്ഷ്ട്ടല്ല ഇഷ്ടല്ല പിന്നെ നമ്മള് എന്ത് കൊടുക്കുന്നരലോചനയാണ് ഭക്ഷണം മുന്നി വെചൊടുക്കുമ്പം മീനൊക്കെ വാങ്ങണ സമയത്ത് മീനൊക്കെ കഴികാണെങ്കിൽ പിന്നെ അത അങ്ങട്ട് കഴിച്ചോളൂ ന്നാ പച്ചക്കറി അതുമതി ക്കുല ചോറ് വെറുതെ ചോറ് വാരി കഴിക്കാ അതൊക്കെ ഭയങ്കര ഇഷ്ടാ വെറുതെ ചോറ് കറിയൊന്നും വേണ്ട
അത് സാമ്പാർ ഇഷ്ടാ അണെങ്കിൽ ഏറ്റോം എളെ ആൾക്ക് സാമ്പാർ വേ
ആഹ് അങ്ങനെ അതാണ് അപ്പൊ നമ്മള് സാമ്പാറൊക്കെ നല്ല നല്ലതല്ല നല്ല എനക്കിഷ്ട സാമ്പാറ്
സാമ്പാർ കൊടുകയാണെങ്കിൽ എന്താന്ന് അറിയോ രണ്ടാളുകൂടെ എന്താ ചെയ്യുന്നതെന്നറിയോ കഷ്ണം എല്ലാം എടുത്തരു മാറ്റി വെക്കും അല്ലെങ്കിൽ ഇളയാള് കഷ്ണം എല്ലാം എടുത്തു മാറ്റി വെക്കും ഉരുളക്കിഴങ്ങ് മാത്രം കഴിച്ചിട്ട് ബാക്കി എല്ലാം മറ്റിവെക്കും മൂത്താള അങ്ങനെയല്ല നൂത്താള ആഹ് കൈപ്പിടിയിൽ ലോട്ട് ആഹ് കഷ്ണം എല്ലാം കുടി പിടിച്ച് അങ്ങ് ഞേരുടാൻ തോടങ്ങും ഞേരുടി ആഹ് നിര് ഒഴി കഷ്ണം കഴിക്കല കഷ്. നീര് കഴ്ച്ചാപോരെ ഗുണം അതിലുണ്ടല്ലോ.
ആഹ്. ഇങ്ങനെ ഇവിടെ മക്കക്കും സാമ്പാറില കെഴങ്ങാണ് ഇഷ്ടം ബാക്കിക്കൊട നീക്കി വെക്കും. ആഹ്. പൊട്ടാറ്റോ മാത്രം എടുത്ത് കഴിക്കും.
ആഹ്.
അങ്ങനെ തന്നെ ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ട സാമ്പാർ ഞാൻ പൊറത്തൊ. പ്പോ പോവുമ്പോ. പിന്നെ ഹോട്ടൽന്നല്ലാരും ബിരിയാണി അല്ലേ കയിക്കാ ഞാൻ. സാധാ ഊണ കഴിക്ക എനിക്കിഷ്ടാണ് ഊണ്.
എന്ന് വെച്ച നല്ലടേസ്റ്റ് അയ്യോ ഒരു രക്ഷയില്ലാത്ത സാമ്പാറൊക്കെ.
ആഹ് നല്ല ടേസ്റ്റ് ആണ്. ഞാൻ കോഴിക്കോട് പോയന്ന് സാഗർന്ന് കഴിച്ചു പോയി. എന്താ ടേസ്റ്റ് അറിയോ. നല്ല ചോറ് ഈ പറഞ്ഞ പോലെ മീനില് ത മീന് വറുത്തതില് തേങ്ങ. പിന്നെ ചെരകിട്ടിട്ട് വറ്ക്കൊല്ലോ ആ അങ്ങനെ.
നമ്മള് ഈ ചെല ഹോട്ടല. നമ്മള് മസാല ദോശ കഴിക്കൂല്ലേ മസാല ദോശക്ക്. നമുക്ക് രണ്ട് ഇത് കിട്ടും സാമ്പാറും കിട്ടും ചമ്മന്തിം കിട്ടും.
ആ ചമ്മന്തിം കിട്ടും ഉംഹ്.
ഇതിവടെ നമ്മളെ നാട്ടില് നമ്മൾ മൂന്നു പേര് മസാലദോശ ഓർഡർ . ഒരാൾക്ക് ചമ്മന്തിയാണെ ഒരാക്ക് സാമ്പാർ മതി ഞാന്. രണ്ട് തരം സാമ്പറും കൂടെടെ മിക്സ് ചെയ്തിട്ട് ഞാനങ്ങ് കഴിക്കും.
അവര് കഴിക്കണ്ട നമ്മള്
ഇത്ര വാങ്ങിച്ചാൽ മതി കറി വാങ്ങണ്ടാന്ന്.
ആഹ് ആഹ്.
അത്ര ലാഭം നമുക്കാണല്ലോ ഒ അവിടെ ഒരാൾക്ക് സാമ്പാർ ഇഷ്ട അല്ലെങ്കിൽ. ഇവിടെ എനിക്ക് സാമ്പാർ കിട്ടി ഇപ്പറത്താക്ക് ചാമ്മന്തി ഇഷ്ടല്ല ആ ചമ്മന്തി എനിക്ക് കിട്ടു.
അങ്ങനെ. സാമ്പാർ ഏ മസാല ദോശെ പിന്നെ നെയ് റോസ്റ്റ് ല്ലേ ഉംഹ്.
എന്താ ആഹ് ഞങ്ങള് ഇ. ഈ എടയ്ക്കിങ്ങനെ അമ്പലത്തിലൊക്കെ ദൂരെ ദൂരെ അമ്പലത്തിലൊക്കെ പോകുമ്പോം കഴിക്കും. എനിക്ക് അമ്പലത്തിന്നിറങ്ങുമ്പോ. ഏതേലും ഒരു ഹോട്ടലിലോട്ട് അത്രയും നേരം നമ്മൾ വെജ് കഴിച്ചിട്ട് അതായത് നമ്മളിപ്പോ. ദൂരെം എവിടെലും അമ്പലത്തിൽ പോകണെങ്കിൽ തലേദിവസം. നോ വെജ് നോൺ വെജൊന്നും കഴിക്കൂല്ല വെജ് മാത്രം. അത്രയും വെജ് വെജ് കഴിച്ചിട്ട് നമ്മള് പിന്നെ അമ്പലത്തിൽ നിന്ന് എറങ്ങു പോരുമ്പോ. നോൺവെങ്ങ് കഴിക്കും. ന്നിട്ട് വീട്ടിലോട്ട് വരും.
ആഹ് ആഹ് ആഹ് ഞങ്ങളും അതുപോലെ ഇടയ്ക്കൊക്കെ ഞൻ ബാങ്കിലൊ. ക്കെ ഈ ലോണുകളൊക്കെ അടക്കണ്ടാവും കുടുംബശ്രീന്റെ ലോണക്കെ അട്ക്കാൻ പോവും. ആ സമയത്ത്. പിന്നെ വീട്ടിലേക്ക്ള്ള സാധനങ്ങളക്കെ മേടിക്ക അപ്പ. ഈ ബാങ്കിലെ . പ്രൊസിജ്യർ ഒക്കെ കഴിയുമ്പോഴെ തന്നെ ഒരുപാട് നേരാവും നമ്മള് പിള്ളേരെ വി. ട്ടിട്ടാണ് ബാങ്കിൽ പോകുന്നേ. പിന്നെ അത് കഴിഞ്ഞ്ട്ട. ട്ട് വേണം വീട്ടിലേക്കുള്ള മീൻ സാധനം പച്ചക്കറി എല്ലാം പലചരക്കൊക്കെ വാങ്ങു. മ്പൊ ഒരു മൂന്ന് മൂന്നരയാവും. ഞാനന്തെയ്യും ഉച്ചയാവുമ്പോ ഹോട്ടലില് കേറീട്ട് ഞാന് ചോറ്ണ്ണും. എനക്കിഷ്. ട അതും കണക്കാക്കിയാവും പോകുന്നത് അങ്ങനെ ആ പിന്നെ ഉച്ചക്ക്ന്നാൻ ഏ. അല്ലെങ്കിൽ തലവേദന എടുക്കും ചെയ്യും. വെഷന്നാല് അപ്പൊ പിന്നെ ഉച്ചക്ക്. ഞാൻ കഴിക്കും ആ എനിക്കിഷ്ടണ ട്ടാണ് ഞാൻ ഹോട്ടൽ കേറി ത് ബിരിയാണിയന്നുംല്ല എല്ലാരും ബിരിയാണിയിക്കും എൻക്ക് എൻക്കാ ചോറന്നെ കിട്ടണം ഹോട്ടലിൽ പോയാല്
ഞാൻ ഹോട്ടലിൽ പോയാ ഞാൻ ഓർഡർ ചെയ്ല്ല ഞാൻ ഹോട്ടലിൽ പോയാ ഞാൻ ഉൻമെനു അങ്ങോട്ട് കൊട്ക്കും എന്തോന്നച്ചാ വാങ്ങിച്ചോ ഞാൻ കഴിച്ചോളാന്ന്
ആ ആ അങ്ങനെയാണല്ലേ ബിരിയാണി
ആ ബിരിയാണിയ നമ്മുടെ ഇവിടെ ബിരിയാണിയടെ മുട്ട കിട്ടു
ആ അത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മുട്ട പൊഴുങ്ങിയത് ലേ
ആ അവിടെ എനിക്കാണ് ലാഭം ആവ് രാര് അവര് രണ്ടു പേരും മുട്ടപു ഴുങ്ങിയത് കഴിക്കൂല
ആയ് ന്
എനിക്ക് ഗീട്ട്
ആ ഇവിടെ എന്റെപ്പ ചെറുത് വല്യ മോള് മുട്ട കഴിക്കും ഇവള് കഴിക്കൂല ഇന്ന്പ്പ ന്നലെ വൈകുന്നരം ലെ മൂന്ന് മുട്ട പഴങ്ങിയത മൂന്നാക്ക് അതങ്ങനെ ഇരിക്ക്ണ ഫ്രിഡ്ജ്ല് ഒന്ന് ഞൻ കഴിച്ചു രണ്ടണ്ണത് ഞ ഫ്രഡ്ജ് കേറ്റി ഇനി വൈ ന്ന് ഇന്ന് വൈന്നേരം ഞാ തന്നെ കഴിക്കേണ്ടിരും ഇവര് കഴിക്കൂല പുഴുങ്ങുമ്പോ എന്തെങ്കിലും സോ പ്പ്ട്ട് കൊടുക്കാലാര്ച്ചിട്ട് പുഴുങ്ങുന്ന വിളിക്കാട്ടാ